ഹലോ
കേൾക്ക്ണില്ലാ
ആഹ് കേൾക്കുന്നുണ്ട്, എന്തൊക്കെയന്നിട്ട്.
സുഖാണ്. എന്താ പണി
ഉം ഇവിടെ കിടക്കണോ? പണിയോ കഴിഞ്ഞോ ഹ്മ്മ് ഇപ്പൊവിടെയാ
ണികഴിഞ്ഞിക്ക്ണ്
ആഹ ഉച്ചപ്പവി ഉച്ചക്ക് ഒറങ്ങൂല്ലേ?
ഒറങ്ങോച്ചാല് അങ്ങനെന്നുല്ല. ചെലപ്പാണ്ട് ഒറങ്ങും. ഇപ്പൊ കൊറച്ചച്ചും ഒറങ്ങണങ്കില്, മുന്നാലിസായിട്ട് ഇതാണ്. ചെലപ്പോ ഒറങ്ങും അങ്ങനെ, ഏഹ്
എനിക്ക് കൊറച്ച് ടൈമെങ്കിലും ഉറങ്ങണം. അല്ലെകിൽ പിന്നെ തലവേദനെ അങ്ങനെ ഒറങ്ങി ശീലയ്ട്ടേ, ഹ്മ്മ് ഇഹ്
ഞ, ഇന്ക്കാധ്യെക്കെ അങ്ങനെനു ശെ ഇവടെ ഒ ഒറങ്ങാൻ പറ്റൂല. ഇവിടെ ഒറങ്ങിയാലും ഇവിടെ കടണ്ട് വീട്ടില്
കടയോ?
ആ ആഹ് വീട്ടില്.
എന്ത് കട
അ ചെറുതായിട്ട് സിറ്റ് ഔട്ടില് സാധനൊക്കെ കോഴിമുട്ട വപ്പടം ഉ ഓയല് വെളിച്ചെണ്ണ ചെർതായിട്ട് ഇവടെ അയൽവാസ ഇച്ചിയാളൊക്കെ വരും
ആ ആ ആ ആ അപ്പൊ പിന്നെ അങ്ങനെ ഒറങ്ങാൻ പറ്റൂലല്ലേ
അവടൊണ്ടാ ന്നാലും ഞാനിവെടെ കെടക്കുവാ അപ്പോ ഓല് എപ്പളാ പറയാൻ പറ്റൂല ഓല് മറ്റുളോലൊക്കെ എന്തെങ്കിലും കൈ അല്ലാ റൂമില് ന്നെ കെടക് ല്ല വെല്ലടിച്ചും ന്നെവിളിച്ചും വ്ടെ ള്ളോലല്ലേ വെരാ
ആ ശരി
പൊറത്തില്ല അങ്ങനെ ഉള്ള്ക്ക് മ്മള് സിറ്റൗട്ടില് ഗ്ലാസ് ഇട്ട്ക്ക്ണ്
ആ ആ ആ അപ്പൊ വന്നിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ടാവൂലേ
ആ പൊർത്ത്ന്ന് ഓൽക്കെടുക്കാൻ പറ്റൂല്ല സിറ്റോട്ട്ക്ക്യറിയാലേ കിട്ടുള്ളൂ
ആ അതല്ലാ എല്ലാ സാധനങ്ങളല്ലാതുണ്ടോ
ചെർതായിട്ട് കൊറച്ചൊക്കെ
ആ
ആ ഈ അത്യാവശ്യം ഇങ്ങനെ ബേക്കറി ഐറ്റം
ആ ആ ആ ഒരു കച്ചോടൊക്കെ ഉണ്ടോ
ആ ഇബടെള്ളോരൊക്കെവരും ഇ ബടെഉള്ളേര്യാണ് അപ്പം ഓൽക്ക് അങ്ങാട്ടേക്കൊക്കെ പോവാനൊക്കെ
ആ ബുദ്ധിമുട്ട് ആണല്ലോ അല്ല അങ്ങനൊക്കെ ആകുമ്പോ സൗകര്യാണ് ആളുകൾക്ക് ഉം
ആ അല്ലാതെ പൊറത്ത്ന്ന് അങ്ങനെ വരില്ല അതാ റോഡ് അങ്ങ്ട് ഫുള്ള് മുട്ടിയില്ല ഒടനെ അങ്ങനെ ആകുമ്പോന് എന്റെ ഒറക്കണ് പോയിന്നാ ഞാൻ പറയണ്ടേ
ആ കുട്ട്യള്ല്ലേ
ആഹ് പിന്നെ ആദ്യേ ആദ്യക്കെ ഉച്ചക്കാ ടൈമാവുമ്പോ ഒറങ്ങൃനു ഇതിപ്പോ ഐ ഇങ്ങനെ ഓല് വിളിച്ചും ബോയ് അപ്പളെ രാവിലെ അതേമാതിരി രാവിലെ ചായേം കടിയൊക്കെ ഇണ്ടാക്കിതാണ് അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആണ് ക്കെട്ക്കും ചിലപ്പേ ആപ്പായിനേനെ അങ്ങനെ കെടക്കുമ്പളയ്ക്കാരം ഇറ്റങ്ങള് സ് ഓൽക്ക് സ്കൂൾക്കും മദ്രസക്കും കുട്ട്യാക്കൊക്കെ പോവാനൊക്കെ എന്തിനെ- രിനൊ അന്നാരം വരും ഞാ
ണ്ടെങ്കി പിന്നെ കുട്ടിയോൾത് പറയണ്ട അതെന്നെ എപ്പോളും വിളിച്ചോണ്ടേരിക്കും സ്കൂളൊന്നും ഇല്ലെങ്കിപിന്നെ മുട്ടായിക്കന്നെ ആരിക്കും.
ആഹ് ചെൽപ്പം ബിരാന്ത് ബിരായ് പറ- കണ്ടക്കാനും പോവാ ഒരു രൂപ ഏറ്റിക്കാരോ ഈ കുട്ട്യാള് വര- അപ്പൊ വന്ന് നോക്കുമ്പൊ ഒരു രൂപേന്റെ മുട്ട- ട്ടയ്ക്കയ്ക്കാരം വര ചില്ലറ കുറ- കുറച്ച് കഴിഞ്ഞ ഓലങ്ങട്ട് പോയിട്ടുണ്ടാവുള്ളൂട്ടാ കുറച്ചഴിഞ്ഞ കാണ പിന്നെ ഞാൻ കിടന്നട്ടുണ്ടാവും പിന്നെ ആ കുട്ട്യാളന്നെ പിന്നേം വരും എന്നാ വാങ്ങുമ്പോ അപ്പത്തേന്നെ ഒക്കണ് വാങ്ങി പോയ്ക്കൂടെ
ആഹ് ഇസ്കൂൾ ഇല്ലെങ്കിൽ ഇവിടെക്കുള്ള അവസ്ഥ അതാണ് ഓൽക്ക് പിന്നെ ഇതന്നെ ഒരു റുപ്പിക്ക് മുട്ടായി വാങ്ങി- പറഞ്ഞാല് പിന്നെ പിന്നെ ഓല് വേറെ ആര്ടെ എന്തേലും കണ്ടിട്ടുണ്ടാവും വേറെ മോഡല് കണ്ടിട്ടുണ്ടാവും പിന്നെ അയ്ന് വരും അങ്ങനെതന്നെയാണ് സ്കൂളങ്കി പിന്നെ ഒരു വടയും പോലെന്നെയപണി
ഞാന് ചെല പോലോടാറേ
ഉം
ഓല് അഞ്ചുരൂപക്കൊക്കെ വന്നാല് ഒരു രൂപക്ക് വാങ്ങിപ്പോം പിന്നെ ബാക്കി നാലുണ്ടല്ലോ അപ്പ അതിനിങ്ങട്ട് കൊണ്ടിരാനല്ലേ ബാക്കിക്കും വാങ്ങിക്കോ പർഞ്ഞ് ഏ അത് മാണ്ട പിന്നേ നർഞ്ങ്ങാണ്ട് പോം പിന്നെ ഓല് പെരീലെത്തി തിന്നയ്ഞ്ഞിട്ട്
പിന്നിം വരും
പൈസ ഒക്കണ്ടേ
ആ ആ അപ്പൊ അവിടെ കൂട്ട്യോള് ചെറുത- ർതാണോ
സ്കൂൾക്ക് പോകും ഓലങ്ങനെ എടുക്കൊന്നില്ല എപ്പളെങ്കിലും ഓൽക്കും
ആ ആ കണ്ട് ആ മടുത്തിട്ടായിരിക്കും ഉം തുടങ്ങിയ ഉടനൊക്കെ എങ്ങനെ നു
തുടങ്ങിയ നൊക്ക അങ്ങനെ അത്ടുക്കും അപ്പൊ പിന്നെ അങ്ങനെ കൊഴപ്പല്ല അങ്ങനെ എപ്പളും ആയിട്ട് ഇങ്ങെ തിന്നൂല അല്ലാ ടൈം പിന്നെ ഹസ്ബൻഡ് വരുണ്ട് എന്താ ചെയ്യാ പണ്ടിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കണണ്ട്
അതാ തൈമ ആയിട്ട ഏ
ആരാ എന്താ ചോയിച്ച് കൊണ്ട് നിക്കേ
ആ ആ
ഇങ്ങോട്ട് പറഞ്ഞോടി ഞാൻ ഉം ഇന്നൊക്കെ പറയാ
ആ ആ
അങ്ങട്ട സംസാരിച്ച അപ്പൊ പിന്നെ മൂന്ന ആ ഫുഡ് ഒന്നും വെള്ളിയാഴ്ചല്ലേ ഇറച്ചിണ്ടായി ബീഫ്
ആഹ് ആ ഫുഡ് കഴിക്കുന്നോരൊന്നും കേട്ടില്ലേ
ആ കഴിഞ്ഞേക്കണ്
ആ
കടേക്കുള്ള സാധനം എടുക്കാൻ പോയതേനേ
ആ ആ ആ
ആ ഹലോ
ആ ആ
പറ
വേറെന്തിട്ട എന്തൊക്കെ കുട്ടികളൊക്കെ എത്രാം ക്ലാസി
ഉം ഏ ആ
ഉം
വണ്ടി ഓഫ് ആക്കീട്ടില്ല